ഹല ഹലോ കേക്കുന്നില്ലേ
ആഹ് കേക്ണ്ണ്ട്
ആഹ് ഓക്കെ
എന്തൊക്കെ പാട് സുഖാണ് എന്താ നിങ്ങളൊക്കെ പാട്
എന്താ നല്ല വിശേഷം അയിന പോകണോ
ഉം എന്താ വർക്ക് ചെയ്യണ്ടാ
ഞാന് വർക്ക് ചെയ്തിരുന്നോ ഇപ്പൊ റിസൈൻ ചെയ്തതാണ് ഈ മന്ത് റിസൈൻ ചെയ്തോ ഉ
അന്നെ
ഞാൻക്കൗൺസില് വർക്ക് ചെയ്യായിരുന്നു അപ്പൊ എനിക്ക് വൺ ഇയർ ആയി എക്സ്പീരിയൻസയി അപ്പൊ എന്തായാലും മണിയറ കഴിഞ്ഞപ്പൊ സാലറി നമ്മള് കൂട്ടി ചോയ്ക്കല്ലോ അപ്പൊ അങ്ങനെല്ല ഇഷ്യൂ കൊണ്ട് പിന്നെ ഓല് വർക്കിങ് ടൈം മാറ്റ റ്റി അപ്പൊ ഇന്ക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഇൻക്ക് ബുദ്ധിമുട്ടായി കാരണം മോനുണ്ട് ഇൻ ക്ക് അപ്പൊ മോന് സ്കൂളിൽ വിടണം പിന്നെ അവന്റെ കാര്യങ്ങളൊക്കെന്ന് ചെയ്യാതെ നമുക്ക് വീട്ട്ന്നന്തായലും പോവല് നടക്കൂലല്ലോ ഉമ്മിപ്പിം ഉണ്ടുന്നുണ്ടെങ്കി ലും വിട്ടന്ന് അവരെ കാര്യലും നോ നിക്കണ്ടെ അമ്മൾ അപ്പൊ ഇനിക്ക് ആ അതന്നെ ജോലി പോയാ പോരല്ലോ അപ്പൊ എനിക്ക്ക്കെട്ടരക്ക് ജോയിൻ ചെയ്യേണ്ടി വന്ന ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഞാ സാലറി കൂട്ടി ചോയ്ക്കുന്നുള്ള പ്ലാനിലാണ് അവര് എട്ട് രക്ക് ജോയിൻ ചെയ്യാ പറഞ്ഞത് അപ്പൊ എനിക്ക്-
ഓൽ ആദ്യം തന്നെ മുൻകൂട്ടി ഇങ്ങട് ഒരു പാലട്ടതാവും
അതെ അതതന്നെണ് എനിക്കറിയായിരുന്നു ഞാൻ എന്തായാലും വൺ ഇയർ ആയി എനിക്ക് എക്സ് പീരിയൻസ് ആയി അവർ ന്റെട്ത് ആദ്യന്നെ കെറുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൽ മൂന്ന് മാസം കയ്ന്ട്ട് സാലറി കൂട്ടി തരുന്ന് പറഞ്ഞു ആ മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ ചോയിക്കാതെ തന്നെ അവര് സാലറി ഒക്കെ എനിക്ക് കൂട്ടി തന്നു പിന്നെ അന്നനേ അവര് പറഞ്ഞി വൺ ഇയർ കഴിഞ്ഞാല് ഇങ്ങക്ക് ഇഷ്ട്ടട്ന്ന്ണ്ടെങ്കി നമ്മള് സാലറി കൂട്ടിതരും ന്ന് പറഞ്ഞു അപ്പെന്തായാലുംപ്പൊ വൺഇയർ കഴിഞ്ഞൽ ഓൽ ഇങ്ങട്ട് പറഞ്ഞതലെ ആ സ്ഥിക്ക് ന്ക്ക് ചോയി കാലോ ന്ന്ള്ള തുണ്ടല്ലോ അവടെ ഒരു ഓപ്ഷൻ ണ്ടല്ലോ അത ഞാൻ ചോദിക്കുന്നു കരുതീട്ട് അവര് ആ അതെ ചോദിക്കുന്ന് കരുതിയാണ്ട് അവര് മീറ്റിങ്ങില് പറഞ്ഞു അടുത്ത ഈ മാസം ഒന്നാതി മുപ്പത്തഒന്നാന്തി മു ഇപ്പആദ്യം മീറ്റിംഗ്കെച്ചിട്ട്റനു നാളെ മുതൽ എട്ട്രക്ക് ജോയിൻ ചെയ്യണന്ന്പറഞ്ഞുപ്പൊ
ആ ആ ടൈമില് അമ്മള് മക്കളെ സ്കൂളിൽ വിടണൊക്കെ ടൈം ആവും
മകനെ ആ ഞാനല്ലേലും പോകുമ്പോ മോന് സ്കൂളിൽ യൂണിഫോം ചെയ്ത് വെച്ചിട്ടാ ഞാൻ പോവ്വ അയ്ന് സ്കൂളിൽ കൊണ്ടാക്കലക്കെ ഉമ്മേണ് സ്കൂളിൽ വിടാനുല്ല ബസിന്റെ അടുത്ത് കാക്കി കൊടുക്കലും ഓനെ കൊണ്ട്രലും ഒക്കെ ഉമ്മയാ അതൊക്കെ ഉമ്മ ചെയ്യും അപ്പം പിന്നെ എട്ട് അരക്ക് ഇൻക്ക് അവിടെ ജോയിൻ ചെയ്യണം ന്ന്ണ്ടെങ്കിൽ ഞാൻ ഏകദേശം വീട്ട്ന്ന് ഏഴ്മുക്കാലിനെ എറങ്ങണം ഏഴ്മുക്കാൽ വണ്ടി വണ്ടിന്ന്മ്മെ ഞാൻ പോവാന്നുണ്ടെങ്കിലും എട്ട് മണിക്ക് എറങ്ങണം കാരണം ബ്ലോക്ക് ണ്ടാവും അപ്പൊ അങ്ങനെല്ല ഇഷു ഞങ്ങള് പെരുന്തൽമണ്ണാ
ആഹ് ന്റെ മോൾഅടെ പെരിന്തൽമണ്ണ പടിക്ക്ണ്ട്
ആഹ് എവടെണ്
അൽഷിഫേല് നഴ്സിങ്ങിന്
ആ നൈസിങ്ങിനാ ഫസ്റ്റ് ഇയറാ
ഫസ്റ്റ് കഴിഞ് പ്പോ സെക്കൻഡ്ക്കായി
ആഹ് അതെലെ
ഉം ഓള്ങ്ങനെ പ്ലസ് ടു കഴിഞ്ഞിട്ട് മറ്റേ എക്സാം എഴുതിങ്ങാണ്ടയ് ആ മെറിറ്റില് കേറിയതാ ആ
അങ്ങനെ ആ അപ്പൊ അങ്ങനെയുള്ള ഇഷ്യുണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പം ഞ്ഞി പുതിയതായിട്ട് എവിടെലൊക്കെ കിട്ടണം കിട്ടാനിപ്പം ഞ്ഞി ഇ നോക്കണം ന്നൊക്കെണ്ട് അപ്പൊ ഹസ്ബൻഡ് ഇപ്പ നോക്കണ്ട സൗദീൽ ഒന്ന് വന്ന് പോന്ന്ട്ട് നോക്കാന്നല്ലം പറഞ്ഞത് അങ്ങനെങ്ങനെ ക്കാണ്പ്പോ
അഹ്ശേരി നല്ല കാര്യല്ലേ എതായാലും ഹസ്ബന്റന്റെ എടുത്തൊക്ക ഒന്ന് പോയിട്ട് പോര്
അതന്നെ അതിപ്പോ കരുതിങ്ങാണ്ടാണ് ഇപ്പൊ നോക്കാതത് പിന്നെ എൻക്ക് ഇഞ്ഞ് അക്കൗൺസ്ൻ അങ്ങോട്ട് നോക്കാനും താല്പര്യല്ല അപ്പൊ ഞാൻ വേറെ വല്ല കോഴ്സ് ഒക്കെ ടുത്ത് പഠിച്ചാലോ എന്ന്ല്ല ഒരു പ്ലാനുണ്ട് അങ്ങനെന്ന്ന്ണ്ടങ്കി ഒൺലൈനായിട്ട് പഠികാ നോക്ക കരുതിങ്ങനെ
ആ പ്പൊ ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങൻതന്നെള്ള എവടിം പോവൊന്നും മണ്ടല്ലോ വീട്ടിലിരിന്നിട്ടന്നെ
ആ അപ്പ ൻക്ക് ഡിജിറ്റൽ ഇപ്പ ഡിജിറ്റൽ മാർക്കറ്റിങ്‌ പഠിക്കാന ന്ക്ക് നല്ല താല്പര്യണ്ട് അപ്പം എ അക്കൗണ്ട്സിന്റെ ബേസ് ഉണ്ടല്ലോ രുതീയിട്ട് അപ്പൊ അങ്ങനെ പഠിച്ചാലോ കെരുതിങ്ങാണ്ട് ങ്ങനെയ് അയ്‌ന്റെ രു പ്ലാനിൽ ഇങ്ങനെ നിക്കാ
മോൻ ചെറുതാ
ആ ഒരാളാണെയ് ഓനിപ്പോ എൽക്കെജി യു കെ ജിയിലാണ്
ആ എനിക്കൊരാൾ എൽ കെ ജി പോണ ആളുണ്ട്
ആഹ് എത്ര ആളാ ഹലോ ഹലോ
എ
ഏ റെഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ കേൾക്കുന്നില്ല നിങ്ങളെ സംസാരം
ഇല്ല റേഞ്ച് ഫുൾ റേഞ്ച് കാണിക്ക്‌ണ്ട് ഇഷ്യുന്നും അങ്ങെനെ കാണിക്കണില്ല പിന്നെ മഴയല്ലേ
അതെ ഫുള്ള് മഴയല്ലേ മഴയായിക്കഴിഞ്ഞാ ഇപ്പന്റെ വീട്ടിലാണ് ഞാന് മഴയായിക്കഴിഞ്ഞാൽ വീടിന്റെ ഉള്ളില് റെയിഞ്ചേല്ല ഞാബടെ പൊറ ത്താ നിക്കണ്
ആഹ് ഞാ പിന്നെ അങ്ങനെ പൊറത്തറങ്ങലൊക്കെ റൂമ്ന്ന് നിന്നാൽത്തന്നെ കിട്ട്
ആഹ് ഇവിടെ മയ ആയി കഴിഞ്ഞാലേ വീട്ന്റെ ഉള്ളക്ക് റേഞ്ച് കമ്മിയെക്കാരം
ആഹ്
ഉം
ഞാൻ പിന്നെ പൊറത്തെറങ്ങിട്ട്ണ്ടെങ്ങ് ഒരുപാട് സൗണ്ടുകള് കേൾക്കും
ആഹ്
ഞങ്ങള് പാടത്തിന്റെ ഒരു അരൂലാണ് വീടെ
ആഹ്
അപ്പൊ ഇയ്യ് ഒരു ഓരോ
കിളികളെ ഒക്കെ സൗണ്ട് ഇണ്ടാവും ആഹ് ആഹ് ആഹ്
ഈ മയ ആയാല് കൊറേ ഇതിന്റെ സൗണ്ട് ഇണ്ടാവും
ആഹ് ഇനിക്കിഷ്ട്ടാണ് അങ്ങനത്തെ പ്രദേശം
ഇന്നാങ്ങട്ട് പോര്
ഇന്റെ ഉമ്മാന്റെ വീട് അതുപോലെയാണെ അപ്പൊ എന ഇക്ക് അവിടെ നിക്കാൻ പോണേ ഭയങ്കര ഇഷ്ട്ടാണ് കാരണം അങ്ങനത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേ ക്കാൻ വേണ്ടീട്ട് ഞാൻ എപ്പളും വീട്ടില്
ക്കാത്തതായോണ്ട് ഇഷ്ടപ്പെടുന്നതാണ് ഞങ്ങള്ത് സ്ഥിരം കേട്ടിട്ടെ
ആഹ് ഇന്റെ മാമിന്റെ വീട് ഉമ്മാന്റെ വീടൊക്കെ ഒരു എന്താ പറയാ വയലിനെ അരികിലായിട്ടാണെ ഞാൻ വീട്ടില് വന്നാ ഞാൻ മാമീന്റെ വീട്ട്ക്കും ഉമ്മാന്റെ വീട്ട്ക്കും പോവാൻ ഞാൻ ഉമ്മാനെ തൊയ്രെങ്ങെടുത്തും ഇന്നാലേ പോള്ളൂ ഉമ്മ പറിഞ്ഞിട്ട് ഇക്ക് ഇഷ്ട്ടാണ് അങ്ങനത്തെ പ്രദേശങ്ങളൊക്കെ ഇന്നോട് എന്നിട്ട് എല്ലാരും പറയെന്നെ ചെയ്യും ഈ അന്നെ കല്യാണം കഴിക്കുമ്പോ അങ്ങട്ട് കല്യാണം കഴിച്ചാൽ മതിയെന്ന് പറയ്പ്പോ എല്ലാരും
ഇന്റെ സൗണ്ടിനെക്കാട്ടിയും ആ സൗണ്ടാണ് കേക്കാ
ആഹ് അതെയതെ
ഞാൻ അങ്ങനെ ഇന്ന് ക്ലാസ് ഇണ്ടായിനാ കുട്ടിക്ക്
ഇല്ലെ ഇന്ന് ശനിയാഴ്ച്ചയല്ലേ ശനിയാഴ്ച ഓല് എൽ കെ ജി യു കെ ജിക്കും ഫസ് ഫസ്റ്റ് സ്റ്റാൻഡേഡിനും ഉണ്ടാവില്ല അല്ലാത്തോൽക്കോക്കെ ഉണ്ടാവുള്ളൂ
ആഹ് ഇവിടെ മോന്ക്കും അങ്ങനെ തന്നെ ശനി ലീവാണ് മൂത്ത മോന്ക്കുണ്ടാവും ഓന് ഏഴാം ക്ലാസ്സ് ലാണ് ഓന്ക്ക് ഞായറ് മാത്രേ അല്ലെങ്ക് രണ്ടാം ശനി മാത്രേ ലീവ് ഇണ്ടാവൂ
ആഹ് അതുപോലെ തന്നെ ഇവടേം രണ്ടാം ശനിക്ക് മാത്രേ സ്കൂള് ലീവ്ണ്ടാവുള്ളൂ അപ്പ ഇനി ഈ വർഷം അടുത്ത വർഷം കൂടി ഉണ്ടാവും അങ്ങനെ അത് കഴിഞ്ഞാ ശനിയായി ച്ചിം തൊടങ്ങും ഉം ഇന്നിട്ട് വേറെന്താ വിശേഷം?
വേറെന്താ ഇപ്പ മഴയായകാരണം
അതെ പൊറത്തെറങ്ങാനും പറ്റ് പറ്റൂലല്ലോലെ ഉം ആഹ് മഴയാണ് ഉം
ത്തിന്റെ അരുവായ കാരണെ ഞമ്മള് മഴത് എത്ര കൊടൊക്കെ ചൂടി പോയാലും തലല്ലാത്ത ഭാഗങ്ങളൊക്കെ നനയും കാരണം അമ്മാതിരി കാറ്റും ഇതൊക്കെ ഇണ്ടാവുമ്പളെ എങ്ങനെ എറങ്ങിയാലും നനയാതെ കേറാൻ പറ്റൂല
ഏഹ് പറ്റില്ല ആഹ് എന്താ രാത്രിക്കെന്താ ഇനീ ഫുഡൊക്കെ ആയോ?
ആഹ് ഞങ്ങള് നേരത്തെ ഭക്ഷണം കഴിക്കും
ആഹ്
മൈരിബ് വാങ്ക് കൊടുക്കണേന് മുമ്പായിട്ട് മക്കക്കൊക്കെ ഭക്ഷണം കൊടുക്കും
ആഹ് ആഹ് അത് ശീലായി ആഹ് അത് ശീലായ നല്ലതാണ് അങ്ങനെല്ലേ
ആഹ് അബലെപ്പ അങ്ങനെ ശീലാക്കിയതാണ്
ആഹ് ആഹ്
കാരണം ആഹ് നേരത്തിന് മുമ്പായിട്ട് ഭക്ഷണം കെയിച്ച റ്റെ മ്മള് ഭക്ഷണം കഴിക്കാ പോയി കെടുക് ക്ക അങ്ങനത്തെ ഒരു പണിയില്ലേന്നാദ്യം
അതെ അതെ ഇവിടെ ഞാനങ്ങനെ തന്നെ ഞാൻ അങ്ങനെ കഴിക്കും ഞാൻപ്പ ഫുഡ് കഴിച്ചു നേരത്തെ കഴിച്ചു മോന് പിന്നെ അങ്ങനായി
ത്തര് ഇങ്ങനെ കഴിച്ച് തുടങ്ങണ് ആറ് ഇതായില്ല മരിബാങ്ക് കൊടുക്കുംപോതിന്ന്നമ്മള് ഭക്ഷണൊക്കെ കഴിച്ച് അടുക്കളൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ് മരിബ്ഇസ്കേറിച്ചാണാണ്ടഎറങ്ങ
ആഹ് ഞാൻ കഴിക്കൂലാ ഇതേപോലെ മോന് പിന്നെ ഞാൻ മരിബ് കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഫുഡ് കൊടുക്കും ഇവിട അങ്ങനെയാണ് ആഹ് അങ്ങനെയാണിവിടെ ഞാന്
ഞങ്ങളെല്ലാവരും ഒപ്പം കഴിക്കും പിന്നെ ഉം ഇബലെ ഇപ്പ കടയിൽ പോണ ആളാണാണ് ഓല് കട അടച്ച് വരണായി എന്തങ്കിലും ഫ്രൂട്ടാ അങ്ങനെന്തെങ്കിലുംക്കെ കൊണ്ടിരണ്ടെങ്കില് പിന്നെ കെടുക്കണ നേരത്ത് അത് കൊടുക്കും അങ്ങനെയൊക്കെയാണ്ട് പോണ്ട്
ഉം
നമ്മള് എങ്ങനെ നോക്കിയാലും അസുഖം മാറി കിട്ടൂല അത് അതിന്റെ പാട്ടിന് വരും
പാട്ടില് അങ്ങനെ വരും ഏതൂന് ഒരു മയപ്പാറല് കൊള്ളും കൂടി ചെ ചെയ്ത് കഴിഞ്ഞാ തീരുമാനമായി പിന്നെ മോന് ന്ന് ഇതുപോലെ സ്കൂളിലല്ലോ മഴയല്ലേ രാവിലെ തന്നെ റെയിൻകോട്ട് എടുത്താണ്ട് എറങ്ങി ഞാ മഴൊന്ന് കൊള്ളട്ടെ എന്നും പറഞ്ഞിട്ട്
എല്ലാവർക്കും ഒരുവിധം പടര് ന്ണ്ട്
ഹിം നന്നായിട്ടുണ്ട് ഇപ്പോ
ഉം
ഇന്റെ മോനിതു പോലെ ഇന്നിപ്പോ സ്കൂളില്ലല്ലോ അപ്പൊ ഞാൻഇന്ന് റെയിൻകോട്ടിട്ട് കൊറ ചെരം മഴയത്ത് നഡാക്കനാരഞണ്ട് ണ്ട് അങ്ങ് റെയിൻകോട്ടൊക്കെ എടുത്ത് ഇങ്ങിക്കുകായിരുന്നു മഴ കൊള്ളാൻ വേണ്ടിയിട്ട് അതാണ് ആഹ് ഇൻ്റെ അസുഖം വന്നാ പിന്നെ നമ്മള് എടങ്ങാറാവണ്ടേ എടങ്ങാറാവണതല്ല ഓല് വേദന ഇതും സഹിക്കണ്ടാവൂലേ
ആഹ് മോനിക്കിപ്പോ പ പനിക്ക് കുറച്ച് കുറവുണ്ട് പക്ഷേ ഈ കഫത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായ കാരണേ കഫത്തിന്റെ ബുദ്ധിമുട്ട്ണ്ടെങ്കി പനിയാണ്ട് മാറൂല
മാറിക്കിട്ടൂലേ അതാണേ ആഹ് പിന്നെ ഞമ്മക്കൊക്കെ ഉം ഞമ്മളൊക്കെനെ അല്ലേലും സഹിക്കും അവര്ക്ക് സഹിക്കാൻ വയ്ക്കൂലല്ലോ ഒന്നും
ആഹ് അവരും സഹിക്കേണ്ടിരും നമ്മളും സഹിക്കേണ്ടിരും അവ
ആഹ് അതാണ് എന്ത് വന്നാലും നമ്മളും വേണം സഹിക്ക അവര് വേണം സഹിക്ക വേറെന്താന്നിട്ട്
ഇവിടത്താളെ പിന്നെ അങ്ങനെ പുറത്തേക്കൊന്നും ഞാൻ അങ്ങനാണ്ട് വിടൂല
ആഹ്
അങ്ങനെയോ പാടത്തൊക്കെ വെള്ളം നിറഞ്ഞു നിക്കിണ്ട് പ്പൊ മയങ്ങനെ വിടാതെ നിന്നപ്പളേ ഇഞ്ഞൂ അധികം നിന്നാല് കെയിഞ്ഞ പ്രാവശ്യംല്ല അയിന്റെ രണ്ട് പ്രാവശ്യം മുമ്പൊക്കെ ഞമ്മള് വീടിന്റെ മുറ്റത്തക്കൊക്കെ വെള്ളം കയറുന്നു
അതെ
ആ പാടംന്ന് പറഞ്ഞല്ലേ ഞങ്ങള് പാടം കഴിഞ്ഞിട്ട് റെയിലിന്റെ അപ്പുറത്ത് പൊഴേണ് അപ്പൊ പൊഴേലൊക്കെ വെള്ളം കൂടിയാല് അത് ങ്ങണ്ട് പാർത്തക്ക് തള്ളും
ആഹ്
അപ്പൊ നമ്മളെ വീട്ടുറ്റത്തക്കൊക്കെങ്ങണ്ട് കേറു
ഞമ്മൾ വീട് പിന്നെ കൊറച്ച് പൊന്തി നിക്കുന്നോണ്ട് വീട്ടക്ക് കേറൂല മുറ്റത്തക്കൊക്കെ ഇങ്ങോട്ട് വരും
ആഹ് ആഹ് ഇവിടെ ഇന്റെ മാമിന്റെ വീട്ടില അങ്ങനെ
ഏഹ്
എന്റെ മാമന്റെ വീട്ടിൽ അങ്ങനെണേ മടു പെയ്താ അവര് തൃശ്ശൂര്വോ തൃശ്ശൂരാണ് വീട് അപ്പൊ പിന്നെ അവിടെന്തായതുകൊണ്ട് അടൊക്കെ പാറൽ പാറമണലാണല്ലോ മുറ്റത്തുണ്ടാവും നമ്മള അവിടുത്തെ പോലെ പൊടിമണ്ണ ണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് ഏ പൊഴ ഇതൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ കായലൊക്കെ നിറഞ്ഞാല് മുറ്റത്തക്ക് മണ്ണ് വള്ളം വരും വെള്ളം വന്നാൽ വള്ളം താഴ്ന്നു പോവില്ല മഴ പെയ് മഴ പെയ്ത് വെയില അരച്ച് കഴിഞ്ഞാല് വെയിലിന്റെ അതുകൊണ്ട് വള്ളം വറ്റന്നല്ലാതെ വെള്ളം ഇറങ്ങി പോകല മണ്ണക്ക് അപ്പൊ അവര വീട്ടൊക്കെ വെള്ളം ആഹ് ഓക്കെ